ഹലോ നല്ല വിശേഷം എന്താ അവിട്ത്തെ വിശേഷം
ഇവടിം സുഖായിട്ടിരിക്കുന്നു
മഴക്കണ്ടോ
ഓ ഇന്ന്പ്പോ ഇങ്ങനെ ഒരു ചീഞ്ഞ മഴല്ലേ അതായത് ഇങ്ങനെ പെയ്യിന്ണ്ടോയ്ച്ചാ പെയ്യിന്ണ്ട് പെയ്യിന്ല്ലോ യ്ചാ ഇല്ല ആഹ് ഒരു കണ്ടീഷലാ ഉം ഏഹ്
തുണികള്ടാനൊന്നും വയ്യാറിയാ പൊർ
ഏഹ് ഇല്ലയ് നി മഴൊള്ളാർഞ്ഞ്ട്ട് കാര്യല്ല തുണിയണ്ടിട്ട് കഴിഞ്ഞാ പിന്നെ വ വെള്ളം നറ്ഞ്ഞൊൽച്ചു
ആഹ് ഒൽച്ചും മക്കളൊക്കെ സ്കൂളിൽ പോയോ
ഒരാളൊള്ളൂ ഒരാള് പോയ്ണ്
ഏഹ് എത്രാം ക്ലാസ്സിലാ
യു കെ ജി ല്ലാ
ഏഹ് അത് ശരി അവ്ടെ എര്ത്തന്നെയാണോ
ഓട്ടർഷ വരും അപ്പൊ അയ്‌ല് കയറ്റി വിടലാ ഉം അവ്‌ടെ
ബസ് ഇവടിം അല്ല രണ്ടാള് പോയി ഒരാള് ഒറങ്ങാൻ വാണ്ടിക്കാണ്ട് നിക്കാണ്
ഒരാള്
ഒരാള് ഒറങ്ങാനും വാണ്ടിട്ടാണ്
ഏഹ് ചെറിയ മാൾ ഏഹ്
ഉം
അപ്പൊ പണിയൊക്കെ നീങ്ങോ?
ആഹ്. പണിയൊക്കെ കയ്ഞ്ഞു. ഞ്ഞ് ഓനെ ഒർക്കീട്ട് വാണം കുളിക്കാൻ പോവാനെര്തീട്ട്.
ഏഹ് അപ്പൊ പിന്നെങ്ങനെ കൊർച്ചേരം ഫോണിമെലൊക്കെ നോക്കിങ്ങനെ നിക്കുലെ.
ആഹ്. ആഹ്. നേരം പോവും. ഫോണട്ക്കലില്ല. എല്ലം കയ്ഞ്ഞ്ട്ടാട്ക്കല്. അപ്പൊ ഈ ഒർങ്ങ്ണ നേരം കൊണ്ട് ഓരോ പണിണ്ടാവുമ്പോ അതണ്ട് കയ്ച്ചാലെര്തീറ്റ്. പൊറങ്ങ്ണേരം കൊണ്ട് നോക്കിയപ്പൊ. അങ്ങനെ അവക്ക് ങ്ങട്ടെന്താ? ഭക്ഷണൊക്കെണ്ടാക്കിയോ? ആഹ് ഒരു ഒന്നര മണിക്കൂറൊക്കെ ഒർങ്ങും.
ഏ അത്ര നേരം ഒർങ്ങീക്കോ. പിന്നെ രാത്രിയ്ക്കാരം.
പിന്നെ അമ്മളെപ്പ്ളാണോ കടക്ക്‌ണത്. അപ്പ ഒർങ്ങു കട്ക്കുള്ളൂ. അയ്ന്റെ മുന്നേ പിന്നെ കടക്കൂല. ആഹ്. വല്യ കൊഴപ്പൊന്നുല്ല. ആഹ്. മടിന്നേണ്. ആദ്യൊക്കെ നല്ലോണം കയ്ച്ചീനി. പ്പൊ കൊർച്ച് മടിണ്ട്. ന്നാലെന്തേലൊക്കെ കാൺച്ച്കാണ്ട്ങ്ങനെ പോവും. എന്താ. ഭക്ഷണം കൊണ്ടോവോ കുട്ടി പോവുമ്പോ?
ആഹ്.
ആഹ്.
എന്തെങ്കിലൊക്കായിട്ട്. അതിനധിക ദിവസും ബാക്കി ആക്കീട്ടാ വരാ.
ആഹ്. വര്. ഭക്ഷണം കൊണ്ടോണ്ട്യെ രും ലെ ഓൻക്ക്‌.
ആഹ്. കൊണ്ടോണം. സ്നാക്കില്ല. പിന്നെ ഇല്ലാതക്കാ പിന്നെ ആഹ് നേര പിന്നെ കുട്ട്യാള് ഫുഡയിക്കൂല്ല.
ആഹ്. ഫുഡയിക്കൂല.
പിന്നെ മടിയ്ക്കാരം.
ആഹ് ആഹ് ങ്ങട്ട് പത്ത്മണിക്കെന്താ കിട്ടപ്പോ?
അയിന് ഇവിടെന്ന് നമ്മള് സ്റ്റാട്ടെയ്യാനെന്നെ പ ശരിയാ ഓട്ട്ർഷ വന്ന് പോയെങ്കിലെ ഒരു പത്തു ആഹ്. ഒമ്പതര. ഒമ്പതേമുക്കാല് പത്തുമണീന്റുള്ള്ല് ഓട്ട്ർഷ വരും.
ഏഹ് അയ് ശരി.
അപ്പൊ പിന്നെഞ്ഞ് പ്പയ്നവ്ടെ അയ്ന്റൊര് നേരണ്ട്. ആഹ്. പിന്നെ ഓൽക്കൊര് പന്ത്രണ്ടരക്കാവുമ്പോത്ത്ന് ഫുഡ് കൊടുക്കും. അപ്പൊ പിന്നെ ആഹ്. മീറ്റിങ്ങൊക്കെ കഴിഞ്ഞ്. ഫസ്റ്റ്ത്തെ ആ യൂണിഫോമും പിന്നെ കുട്ട്യാളെ എന്തെ ഫുഡെങ്ങനെ കൊട്ത്തേക്കണ്ടി? എങ്ങൻത്തെ ഫുഡാ കൊട്ത്തേക്കണ്ടി? പിന്നെ ഇഞ്ഞ് ഇഞ്ഞ്ള്ള മീറ്റിങ്ങിനൊക്കെ പോണ്ടി.
ആഹ്. ഞ്ഞ്ള്ളതൊക്കേണ് പോണ്ടത്. ആഹ് ഇത് പിന്നെ അമ്മക്കൊര് പി ടി എം മീറ്റിങ്ങായിറ്റങ്ങനെ ട്ത്തെരും. ഉം ഉം. ഞ്പ്പൊ എക്സാം കഴിഞ്ഞാലാണ്ലെ മീറ്റിങ് ണ്ടാവാ.
ആഹ്. അതെ. അയ്ന് വടെർഞ്ഞാ ആദ്യൊക്കെ. നല്ല ടീച്ചേഴ്സെയ്നി. അപ്പൊ ഇപ്പൊ ടീച്ചർമാരിക്കൊല്ലം മാറീണ്.
ഏഹ് അയ് ശരി. ഇപ്പൊക്കെ ടീച്ചിങ് പഠിച്ച് കേറ്ണ ടീച്ചർമാരൊക്കെ. ആഹ്. ഉം ഉം. ടീച്ചിങ് പഠിച്ച് കേറെയ്ക്കാരപ്പെയ്. മറ്റേ മറ്റേ ആത്ണ്ടല്ലോ. ഏതോ ഒരാപ്പില് പ്പൊ ണ്ട് പഠിക്ക്‌ണ്ടല്ലോ.
ആഹ് ആഹ്. മോണ്ടിസോറി.
ഉം ആഹ്. മോണ്ടിസോറി.
ആഹ്. അയ്നതല്ല അഹ് ഈ ചെറിയ കുട്ട്യാളെത് ല്ലേ ടീച്ചർമാരും മാ ര് കെത്യേടാണ്. ഒന്നാമത് ഐറ്റങ്ങള് ങ്ങനെ മിങ്കിളായി വര്നൊള്ളൂ.
ത്തിന് മാറ്യാ കെത്യേടാണ്.
ആ അതാണ്, അപ്പോലൊന്ന് ഇഷ്ടപ്പെട്ട്ങ്ങനെ വെരുമ്പൊ ഓൽക്കാ ട്രാക്ക് കിട്ടും. ആ ടീച്ചർമാരെങ്ങനെക്കെ പഠിപ്പിക്കണ. അയ്ന്റൊരു ട്രാക്ക് കിട്ടും ന്നിപ്പോ ബലന്നെ ട്രാക്ക്ക്കായിട്ട് വാണം. അപ്പോത്തിന് ബലെ കൊല്ലം കയ്യും ചെയ്യും
ആഹ് ചെയ്യും ന്നട്ടെന്താ ഇങ്ങളെ പണികളൊക്കെ കഴിഞ്ഞോ
ഓ പണിക്കേകദേശം കഴിഞ്ഞ് ഞാനിങ്ങനെ തൊടക്കേനി അകങ്ങനെ എന്നും തൊടക്കണം. തൊടച്ചില്ലങ്കിലൊരു കെത്യേടാണ്
കുളിച്ച് കേറുമ്പൊരു സുഖല്ലല്ലേ ദിവസം തൊടച്ചിട്ടില്ലെങ്കി ആഹ് അവര് എന്തോള്ള മാതിര്യ, ആആ മാതിര്യ, ന്നട്ട് വടെ പുത്യാപ്പളറിം എന്താണ് ജ്ജെന്നെ തൊടക്കുള്ളൂ എല്ലാരൊന്നും വടെ തൊട്ക്കൂല ഇജ്ജന്നെ തൊടക്കുള്ളൂന്നൊക്- പറ ഞാൻ പറ പ ര് ഒരു പണി കഴ്യാത്ത മാതിര്യാണ്റ്യേ
ആഹ് അത് സെര്യാ ഒരു ആ തൊട കഴിഞ്ഞില്ലെ ഒന്നിൻക് ഒന്ന് വീശ്യെങ്കിലും പോരണം
ആഹ് പോകണം
ഉം
ന്നി തട്ടിക്കൊട്ടിട്ടില്ലെങ്കിലും ഒന്നന്നണ്ടേ
ആഹ് ആഹ് തട്ടി കൊട്ടല് ബടെ അധികം ഉം തൊന്നും ണ്ടാവൂല അപ്പൊ ഒര് ഒരാഴ്ച കൂടുമ്പോളൊക്കെ അങ്ങനെ തട്ടൂള്ളു ഞാന്
ആ തട്ടുള്ളൂ ഉം അഹ് ശരി
ങ്ങളൊക്കെന്നും
അവിടാരൊക്കെണ്ട് വീട്ടില് ഏഹ് എന്നുട്ക്കൂല ഇങ്ങള് പർഞ്ഞ മാര്യന്നെ ചെൽപ്പങ്ങനൊര് വേ ഒര് മടിയെക്കാരം അപ്പൊ അങ്ങനെ വേഗം തട്ടി കൂട്ടി പോവും, ന്നാ ചെൽപ്പയ്നായിട്ട ണ്ട് നിക്കും ചെയ്യും
അ ഹാ അഹ് ശര്യ
വടിം പിന്നങ്ങനെ വാരി വലിച്ചിടുന്ന പരിപാട്യൊന്നും ല്ല
ആഹ് അയ്നീ വല്യെ ഈ മൂന്നിലും നാലിലും എത്തിയ മക്കള്ണ്ടെങ്കില് അപ്പധികൊര് വാരിവലിയും തൊക്കേക്കാരം. പെൺകുട്ട്യാക്ക് പിന്നത്രയും ണ്ടാവും ഉം
അതാണ് ഇങ്ങട്ടെന്താന്ന് ഭക്ഷണക്കെണ്ടാക്കി ഉച്ചക്കെക്ക്
ഇന്ന് പണിക്കാര്ണ്ട് അപ്പൊ അവർക്ക് രാവിലെ പത്തിരിം കോഴിക്കറീണ്ടാക്കീണ്
ഏഹ്
അപ്പം ഓര്ക്ക് തേങ്ങ അരച്ചും ചെയ്ത്. അഹ് ഇതാണ് മറ്റേ തെങ്ങ് തടം തൊർക്കു
ആഹ് തടം തൊർക്കല്, ഉം ഉം ഉം ഇപ്പല്ലോട്ത്തും പ്പയ്ന്റെ സമയാണല്ലൊ ലേ മഴായതോണ്ടേ, ന്നാ മഴ ണ്ടേനും ന്ന ഇല്ലേനും ഇങ്ങൻത്തെ പണിക്കൊക്കെ പറ്റിയരു സമയാണ് റ്യ
ഏഹ് മഴണ്ടോ ന്ന് ചോയ്ച്ചാ ഇണ്ട് ഇല്ല്യേയ് ച്ചാ ഇല്ല്യാ. അങ്ങനെ ഇതിലല്ലേ. അപ്പം വളമെക്കെ ഇങ്ങനെ എറക്കിക്കോളും കൊറച്ചീച്ചെ ഇങ്ങനെ.
ആഹ് എറങ്ങിക്കോളും ഉം ഉം ഉം. ആഹ് വളമ എർ
ആഹ് ഇങ്ങ
ഇന്ക്ക് ചിക്കന്ണ്ട്.
ഏഹ്.
ഉച്ചക്ക് പിന്നെ ഞാനെന്നെ ഇണ്ടാവൊള്ളൂ ഇഞ്ഞ്പ്പോ. വൈകുന്നേരത്തിനേ ഇഞ്ഞ്പ്പം മക്കളൊക്കെ എത്തൊള്ളു. വൈകുന്നേരത്തിനേ ഇഞ് മക്കളൊക്കെ എത്തൊള്ളൂ പറ്യേ. ഉച്ചക്ക് ഞാനന്നെ ഇണ്ടാവൊള്ളൂ.
അത് ഇങ്ങനെ ആരു ഇല്ലെങ്കിലു ഒര് രസ്
ആഹ് രസല്ല്യ. ആഹ് ഒക്കെ ഉം തോന്നൂല്ല. അയ്ന് ഇതുവരെ പുതിയാപ്പള ഇണ്ടായ്നി. ഉച്ചക്ക് ഇണ്ടായിനി. പക്ഷെ ഇപ്പന്ന് ഇപ്പം മിഞ്ഞാന്ന് പോയി.
ഏഹ് ഗൾഫിലാ?
ആണേ.
അത് അപ്പൊര് ഇങ്ങക്ക് ആ ഡിപ്രഷൻന്നൊക്കെ മാറിയോ?
ഏഹ് അതൊക്കെ മാറി അയിനൊന്നും സമയല്ലല്ലോ. രാവിലെ രാവിലത്തെ പണി അത് കഴിഞ്ഞാ ഉ ച്ചക്ക് മക്കള് വരുമ്പത്തിന് ഇള്ളത് പിന്നെ അവിടെ ആലോയിക്കാന്ള്ള സമയെല്ല്യ. നേരല്ല. അയിൻ്റെടീൽ ചേറുതും ആഹ് ആലോയിച്ചാൻ പിന്നെ ഇപ്പം ഇങ്ങനൊരു അവസരും ഉണ്ടായതൊണ്ടേ. അയിനും സമയം ആഹ് അതെന്നെ ആഹ് തൊറ ക്കാനൊര് അവസരാണ്. അപ്പൊ പിന്നെ വേഗം പണി കയിച്ചിട്ട് അത് നോക്കട്ടെ കര്തും. പിന്നെന്താ അങ്ങനെ പോണ്. ഇങ്ങളോടെ ഇപ്പഞ്ഞ് തൊടക്കല് കഴിഞ്ഞാ കുളിക്കാനെ ന്നൊള്ളു. കുളിക്കാനെന്നെ ഒള്ളൂ ചോയിക്കാ.
ആഹ് ഇനി തൊട്, കുത്താണ്ട്. അപ്പൊ അയ്ന് മുൻപ് തിര്മ്പണെ മിഷീൻക്ക് ഇടാ വിചാര്ച്ച്.
ഏഹ് അഹ് ശ. ആഹ് അതെന്നെ.
ആഹ് അത് പിന്നെ ഉണ്ടാവുമ്പോ പിന്നെ ഓല് അവടിം കൊണ്ടോയി കയിഞ്ഞിണ്.
ഇടൂല മെ ഷീൻല് ഇങ്ങള്. ഒക്കെ കഴിഞ്ഞിട്ടേ ഇടൊള്ളൂ.
ഞാന് ഇന്റെതൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ ഇടൊള്ളൂ. ഏതാ ലും മ വെയില് ഇല്ല്യല്ലോ ആഹ് അപ്പൊ പിന്നെ അല്ലെങ്കി ഇന്ക്ക് ഇട്ട ഡ്രസ്സ്ണ്ടല്ലോ. അല്ലെങ്കി പിന്നെ അതൂടി തിര്മ്പാന് ആവുലേ. അപ്പം പിന്നെ അതും കൂടി കയിഞ്ഞോട്ടെ വിചാര്ച്ചും ഞാന്. ആഹ്.
അഹ് ശരി. പുതിയാപ്പള എന്താ ഇവടെല്ലേ നാട്ടിലുള്ളതല്ലേ ആഹ് ശരി. വേറെന്താ പിന്നെ? അങ്ങനെ പോണ്. ഇഞ്ഞെന്താ മക്കള് വ, മകള് വരുമ്പോത്തിന് എന്താ ണ്ടാക്കാ? എങ്ങനെ? കുട്ടി വരുമ്പത്തിന് ഇഞ്ഞെന്താ ഇണ്ടാക്കാ ചോയ്ക്കാ വൈകുന്നേരം.
ഓനെ ഇന്ന് ഓർഡർ തന്ന് പോയീണ്. ഞാന് ഒരു ദിവസം ഇത്ണ്ടാക്കീനി മറ്റേ കാടമുട്ട മറ്റേ മൊള കും ഉപ്പൊക്കെ ആക്കിയാട്ട് ഇങ്ങനെ ഇതാക്കി.
ആഹ്.
പേസ്റ്റ് ആക്കി എടുക്കൂലേ. അതേൽക്കിച്ച്ണ്. അപ്പം ഇന്ന് ഇന്നോട് പോയപ്പം പറ്യാ. ഇമ്മ ഇൻക്ക് അങ്ങനത്തെ ഇണ്ടാക്കി വെക്കണ്ടി നമ്മള് ബീച്ച്ന്ന് കഴിച്ചില്ലേനോ അത് ഇണ്ടാക്കി വെക്കണ്ടി പിന്നെ ഒരു ബൂസ്റ്റ് കുൽക്കിം മതി പർഞ്ഞോലോ
ആഹ് ഓഫറൊക്കെ തന്ന് പോയിക്ക്ണ്
ആഹ് അപ്പൊ പിന്നെ അഹ് പറഞ്ഞു കഴിഞ്ഞാ പിന്നെ. അഹ് വരുമ്പോ ഇണ്ടാവണം അല്ലെങ്കിൽ പിന്നൊരു കലിയേക്കാരം അധികൊന്നും വേണ്ട കൊറച്ച് മതി
ആഹ് കൊറച്ച് മതി
പിന്നെ അല്ലെങ്കിൽ ഓൻ പറഞെ നൂഡിൽസ അപ്പൊ ഈ ന്യൂഡിൽസ് ഞാൻ ഇണ്ടാക്കി തരൂല പറഞ്ഞ് അവന് പിന്നെ അത് പിന്നെ അധികാണ്ട് കൊടുക്കലില്ല
ആഹ് ഇബടിം കൊടുക്കലില്ല നൂഡിൽസൊന്നും മക്കക്ക് ഇഷ്ട്ടാണ് എടക്കൊക്കെ ഇങ്ങനെ പറയും ആഹ് പിന്നെ അതാണ്
പിറ്റേന്നും അത് മതി പറയും
ആഹ് മതി പറിയെ
പിന്നെ ഇങ്ങനെ അത് ഇങ്ങനെ മറവി മറവിപ്പിക്കലാണ് അങ്ങനെ ഓർക്കാതെക്കാന് അയിനെ പറ്റി അധികം പറയലില്ല ആഹ് ഞങ്ങിപ്പോ ഇഞ്ക്കെ സർട്ടിഫിക്കറ്റ് അവിടുന്ന് ശരിയാക്കി തന്നു അപ്പൊ ഇഞ്ഞോല് ഇഞ്ഞോൽക്കൊരു ഗതിയേണ്ടാവുലെ ആരും വന്നീല്ല്യങ്കില് ആഹ് ഒരീതില് ഞങ്ങള് പോയിനി അവിടുന്ന്
അത് അവ്ടെ മൊതലാക്കാൻ പോയി ഇങ്ങള് ഫ്രണ്ട്സാള് പോവേ? ഫ്രണ്ട്സാള പോയത്?
എങ്ങനെ? ഫ്രണ്ട്സല്ല ഏഹ് ഫ്രണ്ട്സല്ല ഇന്റെ സിസ്റ്റേഴ്സ് ഒക്കെ ഇണ്ടായിനി അപ്പൊ ഓലപ്പെങ്ങനെ പോയി ആഹ് ഇന്റെ വീട്ട്ക്ക് പോയപ്പോ ഈ ഒരു ഒരു നാലീസം ലീവില്ലേനിയൊ ആഹ് ആ ലീവിലങ്ങനെ പോയി മിട്ടായിത്തെരുവിലും അവ് ടിം ഇവടിയൊക്കെ ഇങ്ങനെ കേറി ഇങ്ങനെ പോന്നു.
ഏഹ് അയ്ശരി അപ്പൊ കെ. എസ്. ആർ. ടി. സി. പോക്ക് മൊതലാക്കി
അത് മുതലാക്കി ആറേ മുക്കാലിന്ണ്ട് അത് കറക്റ്റ് ഇവടൊര് എട്ട് എട്ടര എട്ടേകാല് ആകുമ്പോത്തിനും നമ്മള് നാട്ടിലെത്തും അപ്പൊ പിന്നെ ഏകദേശം ഒര് ഞമ്മക്ക് മൊതലാക്കാട്ടോ നമ്മക്ക് അവിടെ വേണ്ട ടൈമും ടൈമ അവ്ടെ കിട്ടും ആഹ് ഇന്നാ ശരി.